ഹലോ
ഹലോ കേക്കാവോ
ആഹ് കേക്കാടി നീ നീ എന്ത്‌ ചെയ്യ്ന്ന്
ഞാനേടീ കുളിക്കാനായിട്ട് ഇങ്ങനെ കേറാൻ പോവ്വ്ആയിരുന്നു
ആണോ എടി നീ അന്നൊരു ചിക്കൻ കറി വെച്ചില്ലാ ഞാനിവിടെ കെടക്കുന്നെടി അന്ന് നീ ഒരു ചിക്കൻ കറി വെച്ചില്ലായിരുന്നോ അതെങ്ങനാ ന്ന് ഒന്ന് പറഞ്ഞു തരുവോ ആഹ് അതൊന്ന് പറഞ്ഞ്തന്നേടി എങ്ങനെയാണെന്ന് ആഹ് എനിക്ക് നാളെ വെക്കാൻ ആടി എനിക്ക് നാളെയത് വെക്കാനായിര്ന്നു
ആണോടി അത് പിന്നെ
ഓടി പറയെടി
ഇല്ലെ സവാ ള
ആഹ് സവാ
സവാള സവാള
എന്നിട്ടാ ആടി കേട്ട് പറഞ്ഞോ
സവാളയും പിന്നെ മറ്റേ ഇഞ്ചി വെളുത്തുള്ളി അ അതൊക്കെ അരിഞ്ഞെടുക്കണം
ആഹ് ആഹ് ഹലോ പറയെടി
എടി നേരുതേ തൊട്ട് ഉണ്ടെടി ല ങ്ങനെ
അതെ
ഓ
ആഹ് കേക്കാം കേക്കാം നീ പറ ആഹ് കേക്കാടി കേക്കാം പറഞ്ഞോ
ടി സ് സ് സ വാള സവാള വാള
ആഹ് സവാള എടുക്കണം ഇഞ്ചി പച്ചമുളകും
സവാള സവാള
സവാള കേട്ട് കേട്ട്
ആഹ് സവാ
ആഹ്
പിനി ഞ്ഞുള്ളി തക്കാളി
ആഹ് ആഹ്
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കണം എന്നിട്ട് സവാള ആഹ് സവാളയും പച്ചമുളകും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വഴറ്റണം വഴറ്റിയിട്ട് അതിനകത്തോട്ട് വഴണ്ട് വരുമ്പഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ചിക്കണം
ചിക്കണം ആഹ്
ആഹ് എന്നിട്ട് അതിനകത്തോട്ട് മറ്റേ തക്കാളി ഇട്ട് വഴറ്റണം എന്നിട്ട് അത് വഴണ്ട് വരുമ്പഴത്തേക്ക് അതിനകത്തോട്ട് ആഹ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ചിക്കൻ മസാല, പെരിഞ്ചീരകപ്പൊടി, കുരുമുളക്. അതെല്ലാം ഇട്ട് മിക്സ് ചെയ്ത്. ആഹ് വേണമെങ്കിൽ ഗരമസാല ഇടാടി ഞാനെപ്പഴും ഗരമസാല ഇട ഇടത്തില്ല ഉണ്ടെങ്കി മാത്രേ ഇടത്തുള്ളൂ ഗരം മസാലയും ഇടാം ആഹ് എന്നിട്ട്. ഇത് വഴണ്ടു വരുമ്പഴത്തേക്കോ. പിന്നെ കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് ചിക്കൻ. ഇടണം.
ആഹ്.
ചിക്കൻ വച്ചിട്ട് വേണമെങ്കി ഇച്ചിരി വെള്ളം ഒഴിക്കാം അല്ലെങ്കി ചിക്കനകത്ത് വെള്ളമുണ്ട് ഞാൻ പക്ഷെ. ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ടാ വേവിക്കുന്നത് എന്നിട്ട്. വെന്ത് വരുമ്പഴത്തേക്ക് കുറച്ചും കൂടി ഉപ്പ് വേണങ്കി ആവശ്യത്തിന് ഇട്ടിട്ട് മസാലപ്പൊടി ഇനിയും വേണമെങ്കി. കുറച്ചും കൂടി ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് ആഹ്. കുറച്ചു നേരം വേവിച്ചെടുക്കാം ഉം.
ആടി നാളെയൊന്ന് ഉണ്ടാക്കാനായിരുന്നു. ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ നിന്നോടത് ചോദിക്കാന്ന് വിചാരിച്ചു. ഉം ഞാൻ ചോറൊക്കെ കഴിച്ച് കെടക്കുന്നു നിങ്ങള് കഴിച്ചോ? ആഹ് ഇപ്പൊ ഉറങ്ങി ഞാന്. കെടന്നു ഇപ്പ ഉറങ്ങി ചോറ് കഴിച്ചില്ലേ?
ഉം.
ഇല്ലടി ഇവിടെ ലേറ്റ് ആകും ഇവിടെ ചേട്ടനെ ചേട്ടന്റെ വീട്ടിലോട്ട് പോയായിരുന്നു ഇപ്പൊ പോയിട്ട് വന്നതാ.
ഓഹ്.
അപ്പ ഇനി കഴിക്കത്തതേ ഉള്ളൂ ഞാൻ ക്ലാസ്സിന് പോയായിരുന്നു പോയിട്ട് വന്ന് കുളിച്ചതാ.
മീനൊക്കെ കി കിട്ടിയോ?
മീൻ കിട്ടിയില്ലടി. ആഹ് മുട്ടയൊക്കെ ആയിരുന്നു ഇന്ന് ക്ലാസിന് പോയത് കൊണ്ട് മൂന്നു പേരും മുട്ടയൊക്കെ. കൊണ്ടാ ചോറ് കൊണ്ടുപോയത് മുട്ടത്തോരൻ വെച്ചായിരുന്നു.
കേ.
ഇപ്പം ചേട്ടൻ പോയിട്ടൊരു കറി വാങ്ങിക്കൊണ്ട് വന്നു ചി
ഓഹ് ചിക്കൻകറിം ചോറുവാലേ ഉം മോനെന്തേ?
മീ ഉണ്ടെടി ടി വി കണ്ടോണ്ടിരിക്കുന്ന്.
ആഹ്. നിങ്ങള് ആഹ് ഇവിടെ എല്ലാവരും നേരത്തെ കിടന്ന് ഉറങ്ങുമെടി. ഇവിടെ ഏഴര എട്ട് മണിയാവുമ്പത്തന്നെ കതകടക്കും. ഉം ഞാനും മോളും കൂടെ ഇവിടെ കിടന്നു. ഉം പോണമെടി എന്നും ഉണ്ടല്ലോ ഒന്നും പോണം
ഹ്‌ഹാ
ഉം. മഴയുണ്ടോ നിങ്ങളവിടെ
ഇല്ലടി ഇന്ന് ഇപ്പ കൊഴപ്പവില്ല രാവിലെയൊക്കെ മഴയാരുന്ന് ഇപ്പൊ കൊഴപ്പുല്ല നിന്റെ അവിടെ മഴയുണ്ടോ
ഫുള് എന്തായാലും വെയിലായിരുന്ന് ഇനിയിപ്പ വല്ലം പെയ്യുന്നെങ്കിലെ ഒള്ള് തുണിയൊ കൊത്തിരി ഉണ്ടായിരുന്നു ഒണങ്ങാനൊക്കെ എന്തായാലും എല്ലാം ഒരുവിധം ഒണങ്ങി കിട്ടി
ഉം
ഉം നല്ല അന്തരീക്ഷ വായിരുന്നു എന്തായാലും ഇവിട്ന്ന് ചൂട് ചൂട ട്ടി ചൂട്
ഉം ഉം ഉം
ചൂട മീൻ കറിയായിരുന്നു ഇന്ന് വല്ല്യേച്ച എന്താന്ന്
ആണോ ഉം
ഉം ചൂടയും ബീറ്റ്റൂട്ട് തോരനും പിന്നെ ഇഡലീം സാമ്പാറുവാരുന്നു രാവിലെ അതിന്റെ സാമ്പാറും ഒപ്പം ഒണ്ടാരുന്നു ഉം പ്പ കേട്ടു ഉച്ചയ്ക്ക് ഫോണ് എവിടി മോനില്ലേ നാളെ സ്കൂള്
ഉണ്ടെടി ഉണ്ട് ഇവർക്കെടി എക്സാം നടന്നുകൊണ്ടിരിക്ക എക്സാം അല്ല ടെസ്റ്റ് പേ പ്പറു പോലെ ഒരേ ചാപ്റ്ററിന്റെ നാളെയും ഒണ്ട്
ആണല്ലേ ആഹ് ആഹ് എന്നും പോണവല്ലോ ചോറ് കൊണ്ട് പോണ്ടേ മോനും
കൊണ്ടു പോണമെടി കൊണ്ടു പോണം ഇനിയിപ്പ രാത്രി തെളപ്പിച്ചു വെക്കും
ഓഹ് ഓ
മറ്റേ ചാക്സൺനാത്ത് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോ പിന്നെ വെന്ത് കിട്ടത്തില്ലല്ലോ ല്ലോ അപ്പൊ ഇനിയിപ്പ കെടക്കുന്നതിന് മുമ്പ്
തെളപ്പിച്ച് വെ അപ്പഴത്തേക്ക് ഒരുപാട് വേവത്തില്ലേ
ഇല്ലെടി ഞാനേ ഒത്തിരി തെളപ്പിക്കത്തില്ല ഒരുപാട് നേരം സ്റ്റൗവിൽ ഇപ്പ വെയ്ക്ക ത്തില്ല കൊറച്ച് അരി ഇട്ട് കഴിഞ്ഞ് ആ ഒരു ഇച്ചിരി കഴിയുമ്പോ തന്നെങ്ങ് ഓഫാക്കി പൊക്കി വെക്കും അപ്പൊ നാളെ രാവിലെ ആമ്പോ
ശരിയായിട്ടെ നിക്ക് ആഹ് അതാമ്പം പിൻഷെ ജോലിപ്പാടും കൊറവാണല്ലോ
കൊറവാടി പിന്ന രാവിലെ എഴുന്നേറ്റ് ചോറും കൂടെ വെക്കൻ നിക്കുമ്പഴേ കറക്റ്റിന് കൊടുത്തു വിടാൻ പ റ്റത്തില്ല ചേട്ടനും കൂടി ചോറ് കൊടുത്തു വിടണം ഉം ന്നെ ചെല ദിവസം രാ എട്ടേ കാലൊക്കെ ആവുമ്പഴത്തേക്ക് പോവു എടി
ഓഹ്
എട്ടേകാല് ഏട്ടൻ ചെലപ്പോ എട്ട് പത്ത് എട്ട് മണി ആ ഒരു സമയത്തൊക്കെ എറങ്ങും ചെല ദിവസങ്ങളിലെ ഒള്ളെ ട്ടെരയൊക്കെ ആവുമ്പഴ
ത് പോവുന്നത് ഉം ഇപ്പൊ രണ്ടു പേർ ക്കും ഫുഡ്ഡൊക്കെ കൊടുത്ത് വിടണമല്ലോ അപ്പൊ താമസിക്കും.
അതായി ചേട്ടൻ കണ്ടു പോവുന്ന കറികള് ചെലപ്പിവൻ കൊണ്ടു പോവ ത്തില്ല അങ്ങനെയൊക്കെയുണ്ട് പ്പൊ രണ്ടുപേർ ആഹ് ഇവനീ മറ്റേ ആഹ് എരിവുള്ള കറിയൊക്കി വൻ കഴിക്കുന്ന കൊറവാ തോരനൊക്കെയ എന്തെങ്കിലും എടി ഇവൻ കഴി ക്കുന്ന സാനവൊണ്ട് അതൊക്കെന്തെ
ചെയ്തു കൊടുക്കണം ഇവിടെം അങ്ങനൊക്കെയാ. തു ഒരുമാതിരിപ്പെട്ട തോരനും അങ്ങനെ ഇങ്ങനെയൊന്നും കഴിക്കത്തില്ല
കഴിക്കത്തില്ല അതാണിവിടെ വീ ട്ടി വെച്ച് ചോറ് കൊടുക്കുമ്പഴേ കൊഴച്ച് കൊടുക്കുമ്പോ കൊഴപ്പില്ല സ്കൂളി കൊണ്ടു പോവു
ആഹ് വീട്ടിലീ ഫോണും കണ്ടിരുന്ന് കഴിക്കുമ്പോ നമ്മള് കൊടുക്കുന്നത് എന്തുവായാലും കഴിക്കും പക്ഷെ സ്കൂളില് പോവുമ്പോ ഇഷ്ടല്ലാത്തത് അതുകൊണ്ട് കളയും പിന്നെ ഇതല്ലേ തോരനൊന്നും കഴിക്കത്തില്ല ബീറ്റ്റൂട്ട് തോരൻ പിന്നെ ചുണ്ട് ചുമക്കുവെന്നും പറയുന്നുണ്ട് അത് പിന്നെ ഒരി ച്ചിരി വല്ലേ അതും കഴിക്കത്തില്ലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ചുണ്ട് ചുമക്കുന്ന സാധനവാ ഇതുവാ ലിപ്സിക്ക് വേ ണ്ട അങ്ങ് അങ്ങനെ കഴിക്ക പാല് കുടിക്ക ത്തില്ലാരുന്നു അത് പറയും വെളുക്കുന്നേ ഒരു പാല് കുടിപ്പിക്കാൻ ഒരു മണിക്കൂറാ വേണ്ട ത് വെളുക്കുവൊന്നൊക്കെ പറഞ്ഞൊണ്ടാണ് പാല് കുടി തൊടങ്ങിയത്
തരി പെൺപിള്ളോരാവുമ്പഴേ ഇങ്ങനെന്തെലുമൊക്കെ പറഞ്ഞു കൊടുക്കാല്ലേ ഇവിടെ ഞാൻ ഇവനോട് ജിമ്മ് മസ്സില് വരുവെന്നും പറഞ്ഞോണ്ടാ
ഇതു ഒരു വഹാ കഴിക്കത്തില്ല ഒരു വഹയെങ്കിലും ഒര് വഹയും കഴിക്കത്തില്ല. പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് നമ്മള് ആകപ്പാടി കഴി ഇപ്പൊ കുടിക്കുന്നണ് ഇച്ചിരി പാല് അത് തന്നെ ഒര് മണി കൂറ് കുടി കുടിയെന്നും പറഞ്ഞ്
ഉം.
അങ്ങനെ നീ എന്നിട്ട് കുളിച്ചില്ലേ വന്ന്ട്ട്?
എടീ ഞാനേ വന്ന്ട്ട് അവള് ശ്രീലക്ഷ്മീടെ വീട്ടിലൊന്ന് കേറിയാര്ന്നു കൊറച്ച് നേരം കൊറച്ചു നേരവല്ല അവിടന്ന് വന്ന് പ്പൊരേയര കഴിഞ്ഞ് ഇവന്മാർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് കളിച്ചോണ്ട് നിന്ന്.
ഓഹ്
അവിടെന്ന് വന്ന് പിന്നിവന് നാളെ എക്സാമല്ലേടി വന്നിരുത്തി കൊറച്ചൊക്കെ വായി പ്പിക്ക്യേ എഴുതിപ്പിക്ക്യോക്കെ ചെയ്ത്. ഉം എന്നിട്ടിപ്പഴാ എഴ്ന്നേറ്റേ അപ്പ ഇപ്പ ഇനി ഞാൻ കുളിക്കാനായിട്ട് ഡ്രസ്സെടുക്കാൻ പോയ പ്പഴാ നീ വിളിച്ചേ.
ഓഹ് ഓഹ് ഓഹ് ആഹ് ഇനീപ്പ ചോറും തിന്നിട്ട് കെടക്കണവല്ലേ നാളെ ഉണ്ടോപ്പനി ക്ലാസ്സ്?
നാളെ എനിക്കൊണ്ടെടി പക്ഷെ ഞാൻ നാളെ പോവത്തില്ല മറ്റന്നാളെ
അതെന്തു പറ്റി നാളെ പോവാത്തേ?
ടീ ഞാൻ അവിടം വരെ ദൂരവായതു കൊണ്ടേ ഞാൻ രണ്ട് ദിവസം വെച്ചിട്ടല്ലേ പോവത്തൊള്ള് ആഴ്ച് ചേല് ഉം രണ്ടുവസം വെച്ച് ത്താടി പോക്ന്നത് അപ്പൊ ചൊവ്വേം വ്യാഴോ ആ സാധാരണ പൊക്കോണ്ടിര്ന്നത്. അപ്പീ ആഴ്ച എനിക്ക് വേറെ രണ്ട് മൂന്ന് കാര്യവൊക്കെ ഒള്ളോണ്ട് ഇതുവരെ പോവാൻ പറ്റീല്ല്യ ഇന്ന് പോയി.
ഒ ഓഹ്.
പിന്നീപ്പ നാളെ പോവത്തില്ല മറ്റന്നാളെ പോവത്തൊള്ളൂ കാര്യവെടീ എനിക്ക് ഈ മൈഗ്രൈന്റെ പ്രശ് നവൊണ്ട് അപ്പൊ ഈ ദൂരെ വരെ യാത്രെയ്തിട്ട് വന്ന് കേറിക്കഴിഞ്ഞാ എനിക്ക് പിന്ന എന്റെ ആ ഒര് ദിവസം പോവും, അപ്പ ഉം.
ആഹ്.
പിറ്റേന്നും യാത്ര എനിക്ക് ചെയ്യാൻ പറ്റത്തി
വൊ ആഹ് ഒന്നരം ഒന്നര പാടാ
ഇപ്പ ഇപ്പാണേ നിനക്ക് മൈഗ്രീനൊള്ളത്പ്പോ?
എടീ എനിക്കേടീ എടീ കല്ല്യാണം കഴിഞ്ഞ് കൊറച്ച്
അതാ പണ്ടില്ലായിര്ന്നല്ലോ അതാ ചോയിച്ചത് ഞാൻ.
പണ്ടെടീ ഇതുപോലെ തലവേദന വല്ലപ്പോഴു ഒക്കെ വരും പക്ഷെ ഈ മൈഗ്രെൻ പോല്ത്തെ പ്രശ്നം ഇല്ലാര്ന്ന് എനിക്ക് യാ ത്രയൊക്കെ ചെയ്യുന്നേന് വല്ല്യ ബുദ്ധിമുട്ടില്ലായിര്ന്ന്, ഈ പറയ്ന്ന പോലെ കാറിലൊക്കെ എനിക്ക് പണ്ട് കൊഴപ്പവില്ലായിര്ന്ന് പക്ഷെ ഇപ്പൊ കൊറേ നാളായിട്ട് കാറില് കൊറേ നാളല്ലെടി കല്ല്യാണം കഴിഞ്ഞ് കൊറച്ച് ഇങ്ങോട്ടയതിന് ശേഷം എനിക്ക് കാറിലൊന്നും കേറാൻ പറ്റ കാറിലെ സ്മെല്ല് അടിക്കുമ്പോഴ ക്കൊക്കെ ഞാൻ ഛർദ്ദിക്കും ഇവിടെന്ന് നമ്മള് കരുനാപ്പള്ളി വരെ പോയാലും എനിക്ക് ഭയങ്കരവായിട്ട് തലപൊരുക്കും പിന്നെ ഈ രാവിലെയെക്കെ എഴുന്നേക്കുമ്പോ തന്നെ എനിക്ക് ഭയങ്കര ശ-
ശർദ്ധിക്കാൻ വരും.
എന്നിട്ട് ആഹ്, ഒരുപാട് വെഷന്ന് കഴിഞ്ഞാലും എനിക്ക് ഛർദ്ദി
ആഹ് എനിക്കു അങ്ങനൊക്കെ തന്ന.
ആഹ് അപ്പൊ ഞാൻ വിയാരിച്ച് ഗ്യാസ്ട്ര വയറ് വല്ലോം പ്രശ്നം ആയ്രിക്കുവെന്നും പറഞ്ഞോണ്ടാ കൊണ്ട് കാണിക്കിന്ന് അപ്പൊ അവരിതെല്ലാം കേ ട്ടിട്ട് പറയുവാ ഇത് മൈഗ്രൈൻ്റെ പ്രശ്നാ മൈഗ്രെൻ വരുമ്പഴത്തേക്കാ ഇങ്ങനൊള്ളേ
സെയം എനിക്കു ഇങ്ങനെ തന്നെ എനിക്ക് പണ്ടിങ്ങനെ തലവേന വരുവെന്നല്ലാതെ ഇങ്ങനൊന്നുവില്ലാ പക്ഷെ ഇപ്പ ഇപ്പ എനിക്കൂ ഇങ്ങനെയാ. യാത്ര ചെയ്യാൻ പറ്റത്തില്ല പെട്ടന്ന് ഇതാകും. എന്തൊക്കെ ചെയ്യും.
എടി എനിക്കിപ്പ ഒത്തിരി നേര വേ നമ്മളീ. ഒന്നും എവിടെയും പോവാതെ കൊറച്ച് ദിവസം വീട്ടിലിരിന്നിട്ട് പൊറത്ത് പോവത്തില്ലെ. ഇപ്പൊ കരുണാകപ്പള്ളി വരെ പോയാലും വെയിലൊക്കെ. ക്കെ കൊണ്ട്ന്ന് കഴിഞ്ഞാനിക്ക് പറ്റ
ആഹ് അതാ എനിക്കും അങ്ങനതന്നാ. എനിക്കും അങ്ങനതന്നാ വെയിലടി തുള്ളിപോലും തട്ടാപറ്റത്തില്ല.
പറ്റത്തില്ല.
ശെ.
ഞ്ഞിന്റെട്ത്തൊക്കെ പിന്നെ വന്നിട്ടെനിക്ക് ഭയങ്കര ദേശ്യാടി അടികൊ ക്കെചെയ്യും അത്. ആഹ് വെയ്യാത്തെ പിന്നെവന്നിരുന്ന് ഇവനെല്ലാ ഹോംവർകൊക്കെ ചെയ്യിക്കുമ്പോഴ്ത്തേ
ആഹ് ടീ ഉം ശരിയെന്നാ നീ പോയി കുളിക്ക്.
ആഹ് ശെരി എന്നെങ്കി നീ ഒറങ്ങി
ആഹ് ശെരിയെടി ഗുഡ്നൈറ്റ്.
ആഹ് ശെരി, ശെരി.